ആ പ
എന്തെല്ലാം ഇണ്ട് വിശേഷം
സുഖം
അവിടെ വിഷേ കാലാവസ്ഥല്ലാം എങ്ങനെണ്ട്
കാലാവസ്ഥ കൊഴപ്പില്ല മഴക്കണ്ട് ഉം മഴണ്ട്
അതെയാ പിന്നെ എന്താ ചെയ്യ്ന്നേ ഭക്ഷണ എല്ലാം കയ്ച്ചാ ഹലോ
ഹലോ
എവടൊക്കെ
ഭക്ഷണല്ലു കഴിച്ചോ
കഴിച്ചു
സ്പീഡ്കൂട്ട്
ആഹ് കേ കേൾക്കിണില്ലാണ്ട് ഇവടെ റേഞ്ച് കംപ്ലൈ
ആഹ് ഭക്ഷണം എന്താ കഴിച്ച് ഭക്ഷണം എന്താ
ചോ ചോർന്ന് വ പിന്നം നീ കഴിച്ചില്ലേ കറി മീങ്കറി ആ മീങ്കറി
ഞാ പത്തലും അയ്ലകറിയാന്ന് പത്തലും അയ്ലക്കറി ഞമ്മള് രാത്രി ചോർന്നൂലകുട്ടിളെല്ലാം ഒറങ്ങി രാത്രി പത്തലാന്ന് തിന്ന ഉച്ചക്ക് മീങ്കറിയും ചോറും അയ്‌ലപൊരിച്ചതിലും ഉച്ചക്കു നിങ്ങൾ ഇതെന്നാ
ചലേദിവസങ്ങൾ രാത്രി
വെക്ക്ൽ
മീൻ ച്ചക്കും രാ രണ്ടും ഒരേ നേരത്ത ഒരേ ഒന്നന്നേ ഇണ്ടാവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴ ഉച്ചക്ക് രാവിലെ ഉച്ചക്ക്ണ്ടായിര്ന്നു മീന് കൂന്തള് മീങ്കു
കൂന്തല ല്ലേ മ് രാ നിങ്ങള് വേ നേര് ത്തെ ഭക്ഷണം കഴിക്കോ ഉച്ചക്ക് ഒര് മണിക്കേ ത്ത്ന്നോ
ആഹ് ആ രണ്ടണിക്കാവും
അതെയ ഞാൻ മൂന്നണി ആയല്ണ്ടാ ഞാം മൂന്ന് മൂന്നരയാവും ഭക്ഷണം കഴിക്ക
അതെന്തേ നേരം യ്ക്ണ്
ന്താ ണ്ടാക്കീനി
രാവിലാ മ് ദോഷിം കടല കറിം
ആഹ് ഞാനും ദോശ തന്നെ മുട്ട വർവ് ദോശീമ് മു മുട്ടവർവുആ ഞാന് ണ്ടാക്കീനെ സാമ്പാറ് വെക്കല്ണ്ടാ
ആഹ് ആഹ്
സാമ്പാറ് വെക്കലില്ലാ
ആഹ് ണ്ട് ചെലീസങ്ങളിലൊക്കെ പ്പളൊക്കെ കൊർ
ആഹ് ബിര്യാണിയോ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെന്താ ബിര്യാണി വക്കല്ണ്ടാ
ആഹ് എല്ലാ ദെവസൊന്നു ണ്ടാവൂല് ചെലധികം വെള്ള്യായ്ച്ചണ്ടാവും കൃഷ്യന്നുല്ലേ
കൃഷിയല്ലാം നട കൃഷിയൊന്നും നടത്തണ്ട വയൽക്കരല്ലെ കരപ്പറമ്പ നിങ്ങളെ വീട്
ഇല്ലല്ല്യാ ഞങ്ങളവടെ അങ്ങനൊന്നുണ്ടാവൂല കൃഷി നടത്യാലും ഇപ്പ കേടതാവുള്ളൂ ശര്യാ താവൂല
കരപ്പറമ്പ ല്ലേ വയൽക്കരയാ
ആഹ്
നിങ്ങളെ വീട്
അതന്നെ വയൽകരെന്നുല്ല സാധാ സ്ഥലം തന്നെ ഒന്നും തൊന്നു ണ്ടാവൂല അങ്ങനെ ഇങ്ങനൊന്നും കൃഷി ചെയ്താലേയ്
അതേയോ ചുറ്റുപാടും പീടിയും ഷോപ്പെല്ലാ ണ്ടോ ഹോസ്പിറ്റലും പഞ്ചായത്തും എല്ലണ്ടോ അട്ത്തന്നെ
ആഹ് ഒക്കണ്ട് ഹോസ്പിറ്റല് മനസിലായ നല്ലട്ത്തല്ല മ് ആവൊക്കെണ്ടയ്ലൊന്നും കൊയപ്പല്ല.
ആഹ് കുട്ട്യാളെത്രാന്ന്
നിങ്ങ മൂന്നുട്ട്യാള് മൂന്ന് പെങ്കുട്ട്യാ ള്
ഏ നിങ്ങക്കും മൂന്ന് പെങ്കുട്ട്യാളാ മൂത്തതെന്താക്ക്ന്നേ
ക്കെ പഠിക്കാ ആറാം ക്ലാസ് പഠിക്കുന്ന ആറാം ക്ലാസ് ആ എളേത് മൂന്നര വയസായി
അതെയ അതെയ എന്റത് മൂ മൂത്തത് എന്റീം മൂന്ന് പെങ്കുട്ട്യാളാണ് മൂത്തത് പ്ലസ് ട്ടുവിന് പഠിക്കുന്ന് ഇപ്പൊ ഒരാള് ഒമ്പതാം ക്ലാസ്സില് ഒന്ന് ഒന്നാം ക്ലാസ്സില് ഭർത്താവ് നാട്ടി തന്നേണ് ഇവടെ കടീലാന്ന് ജൂസിന്റെ ഷോപ്പാന്ന് നിങ്ങളെ ഭർ
ഭർത്താവ് ഇപ്പവടന്നെ ഗൾഫിലായിരുന്നു ഇപ്പ വന്ന്ക്ക്ണ്
ആഹ്
ഭർത്താവ് വടെണ്ട് മ് ഇര്ന്ന് വീട് പണി വീടൊക്കാ പൊളിച്ചു വാടകക്ക് നിക്കണ ഇപ്പ വീട് പൊളിച്ചിട്ടേ ആഹ് പോ ആട
ആഹ കൊറയ വാടകൊക്കെ വന്നിട്ട്
അല്ലല്ല ഒരു മാസം ആവുന്നുള്ളു
അതെയ ആ അങ്ങനെ വാടകക്കെ കൊറ
ആഹ് വാട വീടുണ്ടാക്കീട്ട് വാടകന്ന് മാറും ഇത്ണ്ടാക്കട്ടെ ഇീടെ പൊളിച്ച ശെരിയാ ഒന്നകെ പൊളിച്ചിട്ട്
എല്ല റെഡി ആക്കിയാ വീടെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങള ആക്കിയാ
ആ അതൊക്കെ ശരിയാക്കി ആ ഇ വീട് തുടങ്ങാന പണി തുടങ്ങണം കുറ്റിയടിക്കാണ്ണ്ട് വര ഞായാഴ്ചയാണ് കുറ്റടിക്ക
അതെയ ആഹ അതെന്നെ
ഉ പഞ്ഞ
കൊറെ ലീവ് ഉണ്ടാ ഭർത്താവിന്
ഇല്ല ഇല്ലഞ
ഏ
ന മാ നല് മാസം
അതെ അപ്പൾത്തേക്ക് വേ എന്തെങ്കും ഒരുങ്ങണോ അല്ലേ
ഉം പിന്നെടാ
വേറെന്ത നിങ്ങ ബേറെന്തെങ്കും ചെയ്യുന്നുണ്ടാ?
ഞാനാ ഞപ്പോ രു വർക്കും ചെയ്യുന്നില്ല ഞാൻ എല്ലാരും കിടന്നു ഞാൻ തന്നെ വാർത്ത എല്ലാരും ഒറങ്ങി
അതെയ ആഹ് ഇപ്പൊന്തേലും ചെയ്യുന്നില്ല
എന്തേ
ആഹ എല്ലാരും കിടന്ന് ഇനിയിപ്പ ഞാൻ ഇപ്പം കിടക്കാൻ പോയിയനി അപ്പോൾത്തേക്ക് ഒന്ന് നിങ്ങളെ വിളിച്ചി ലും കിടക്കാന്ന് വിചാരിച്ച്
ഞാനും അതെന്നേ
ഇപ്പൊന്നും ചെയ്യുന്നു ഞാന ഇപ്പോ സ്റ്റാറ്റസ് വർക്കിലാണ് ചെയ്യുത്
ചെയ്യണ്ടാ
ആഹ് അതിൽ എനക്കീപ്പോ ഏകദേശം വലിയ എമൗണ്ട് കിട്ടി നല്ല എമൗണ്ട് കിട്ടി
ഏയ് സ്റ്റാറ്റസ് വർക്ക് യിതിട്ടോ?.
ആഹ് നല്ല ത് ന്നെ ആയിര്ത്തീരുന്നുറ്പഎടക്കണം ഫസ്റ്റ്. എന്നിട്ടാന്ന് ചെയ്യാൻ പറ്റ ഡ്രസ്സിങ്ങിന്റെല്ല അല്ല അല്ല അതീനേന്റെ പേഴ്സീലല്ലിയിട്ടുള്ള ഡ്രസ്സിന്റെ ഷോപ്പിന്റെ അല്ലേ അതല്ല ഇത് വേറെയാണ് ഇതേ മുടി ഒഴിച്ചെന്നെ ഇങ്ങനെ ആയുർവേദത്തിന്റെ സാധനങ്ങളല്ലോം സ്റ്റാറ്റസ് വക്കില്
എത്ര എത്ര ക്യാഷ് ഇട്ടു ഒര രിവസം
ഡെയിലി ഇരുപത്തയഞ്ച റുപായിട്ട് പത്ത് ദിവസ എത്തിയാ പതിനൊന്നാമത്തെ ദിവസം ഇട്ട് തരും വേറെ എന്തേ ചക്കയിലുണ്ടോ നിങ്ങളെ വീട്ടില് എങ്ങനാ?
ആ ചക്ക ക ചക്ക കണ്ട്
ചക്കുണ്ടാ ചക്കൽ കെയുന്നില്ലല്ലേ മഴ പെയ്തൊണ്ട് ഇനീ തിന്നാനൊന്നും പറ്റൂല്ല ല്ലെ പുഴുക്കൾ ഉണ്ടാവൂലേ?
ചെലത് കൊഴപ്പില്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ടും നല്ലതുണ്ട്
ആഹ്
വീട് പണിയായിട്ട്ച
വള്ളറങ്ങിയതൊന്ന പിന്നെ നമ്മള് തിന്നൂല അതെ വാട് പറ ഇത് മഴ പെയ്താ പിന്നെ നമ്മള അങ്ങനെ തിന്നലില്ല മോശല്ലേ വയറിലൊക്കെ ആലും വരുവല്ല അതുപോലെ മാങ്ങി അങ്ങന്നെ പപ്പായെല്ലാം ഉണ്ടാവ് വീട്ടില്
ഉം..
നായിന്റെ ശല്യംണ്ടോ?
നായീന്റേ ശല്യംഅവിടെണ്ട് ഇവിടെണ്ട് ഇവിടെ അങ്ങനൊന്നുംല്ല മായ ഇപ്പല്ലേ ഉണ്ടായി ഉണ്ടായിരുന്നു ഇപ്പല്ല
ആഹ് ആടെ അ അവധി ഉണ്ടായിനി ഇന്ന്
അവധി അവധി ഇന്നില്ല്യാ നാളെ ഉണ്ടന്ന്ം നാളെുണ്ട് ന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് റീല്ല
വാർത്ത വന്നീനാ
ആഹ് വാർത്ത പറഞ്
എവിടെ നാ ഇന്ന അവധിയന്ന് നാളെ അവധിയില്ലേ ലും അവധിയ നോക്കിയിരി കേചെയ്ത് അപ്പോഴത്തേക്ക് അവധി ഇല്ല
ഏഹ്
ഇവിട അവധിയ ഉണ്ടോന്ന് നോക്കിന്ന് കാരണം മഴ പെയ്താല് അവധി കിട്ടുവല്ല രാവിലെ കൊറച്ച് നല്ലോണം കിടന്ന ഉറങ്ങലോ രാവിലെ തന്നെ എണീച്ച് ഫുഡ് ഉണ്ടാക്കണ്ടാവല്ലോ
ആഹ് അത് ശരി
ചാരിച്ചിട്ട് അതാ വല പ്രശ്ന ഞാൻ ഇന്ന് കൊറ കിട ക്കന്ന് കരുതി എന്നിട്ട് രാവിലെക്കെ ഇടന്ന് എത്ത ആഹ് സ്കൂളുള്ളാ സമയം പോവും എല്ലാത്ത സമയം ര് ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കും ഇന്ന് പത്ത് മണിക്കാണ് ഫുഡ് ഉണ്ടാക്കി രാവിലെ ചായക്ക എന്തെങ്കും ചെറിയ ആഹാരം കൊടുത്ത് എന്നട്ട കൊറച്ച് കടന്ന് സുബീന എണീച്ചി
ഹസ്ബൻറിന ഹസ്ബൻഡ ഹസ്ബൻറിന് കിട്ടിയോ
ആഹ് രാവിലെ തന്നെ പോവും അതുകൊണ്ട്ണീക്കൂ രാവിലെ തന്നെണീക്കൂ എന്നിട്ട് ഒന്ന് കൊറച്ച് കിടക്കൂ ഇല്ല ഭക്ഷണൊന്നും കഴിക്കൂല അതല് ഷോപ്പ് ബോട്ടല നിന്നല്ല കടയിൽ നിന്ന്
അതൊ കയിച്ചായി
ഉച്ചക്കും വരുത്തില്ല രാത്രിയത്തെ ഫുഡ് ഭക്ഷണെ വേണ്ടു അ ചോറൊന്നല്ല ഇങ്ങനെ പത്തല ചപ്പാത്തി യ അങ്ങനെ എന്തെങ്ക ട്ടുണ്ടാക്ക അങ്ങനെ കൊടുക്കലന്ന് ഇപ്പൊ കളിണ്ടായണ്ട് കളി കണ്ടി ഇരിക്കുന്നുണ്ട്
ഉം എല്ലാരും അതന്നെ കളി കളി കാളൊക്കെ ഇണ്ട്
കളിയേ വേണ്ടി ഇപ്പൊ ലോകകപ്പല്ലേ അന്നേരം കളിന്നെല്ലേ
ഉം
വേറെന്തേ നിങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചാ ഉം അഴ ഒരു മാസേല്ലള്ളൂ ആഹ്
ഏ
നാളത്തേക്ക് എന്താ
ഒരു മാസം എന്ത എന്തെങ്കിലക്കെ
നാളെ ഭക്ഷണം എന്താക്കന്ന് ഞാൻ ദോശക്കെ പൊതിർ ത്തിയിട്ടുണ്ട് കടലൊക്കെ പുതിർത്തിയിട്ടുണ്ട്
ദോശെക്കന
രാവിലെ തന്നെ തീരുമാനിക്കാൻ കഴിയ തലേന്നെ ചിന്തിക്കണ്ടേ ദോശക്കന്ന് വെച്ചാ പച്ചരി വെള്ളത്തിലിടുവാ
ഓട്ട ഓട്ടപ്പ അറിയോ ഓട്ടട
ഭക്ഷണോ
ആഹ് രാവിലണ്ട ആഹ് ഞൻ ഓട്ടട അല്ല
ദോശ രാത്രി പൊതിർത്തി വെക്കും
ഏയ് ഞാന അങ്ങനല്ല
അത് ഭക്ഷണ ഭക്ഷണത്തിന്റെ പേരാ
ആഹ് ഓട്ടട
ഭക്ഷണ
ഭക്ഷണത്തിന് പേരാണ് ങ്ങള അവിടൊന്നും കേട്ടിട്ടില്ലേ സാധ വളത്തി അരി വെള്ളത്തിട്ടിട്ട് പച്ചരി വളത്തിട്ടക്കന ആഹ്
സാധപ്പ
അത് ഉതിർത്തിട്ട അരിക്ക മിക്സീൽ ഇട്ട് അടയ്ക്ക അതും ചോറും വേ ഇതും കൂടെ ഉം പിന്നെ തേങ്ങടും ചില്ല കക്ക ഇടും തീരക്കെ
എന്നിട്ട് ദോശ വല ചൂടുമ്പോ തോട്ട വീച്ച
ജീരകം
തോട്ട ഇർത്ത
ചിരുള്ളി
ആഹ ഇപ്പൊ മനസ്സിലായി അത് എന്റെ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടൂല.
ആഹ ആ
മറ്റേ
ചെറിയത് ആ വലിയതായിട്ട് ഏട്ടാ
ആഹ അങ്ങനെ എന്നാ ശരിയെ. ഓക്കെ.
ഉം എന്ന ശെരി.